അലോ
കേൾക്ക്നില്ലേ എന്തൊക്കെ വർത്താനം സുഖല്ലേ
ആ സുഗാണ്
മ്മ് എന്തോ കുട്ടിയേള് പറിനെ
കുടകുട്ട്യേള് പറയി മോളെ ചെറിയെ കുട്ടിണ്ട് വടേ ഓനെതേലും സൗണ്ട് ണ്ടാക്കിയെ
ആ ആ
സൗണ്ട് കേട്ടോ
ആ ആ
അതോ
ഏഹ്
ചായോടിക്കോ കയിഞ്ഞോ
ഉം ചായ കുടിച്ചട്ടില്ല ചോറ് ഒക്കെ ചായ ണ്ടാക്കീട്ടന്നെ ല്ലാ ണ്ടാക്കീട്ടന്നെല്ലാ വേണങ്കി വേണ്ടോര് ണ്ടാ ക്ക ന്നല്ലാതെ ഹെ
ആ മറ്റേ കുട്ട്യേള് ആ ആ പിന്നെ എന്ത് ന്നെന്തേഞ്ഞു ഫുഡ്
ഫുഡ് ന്ന് എലക്കറി
ഏ ഞങ്ങളെ മാരി തന്നെ ഞങ്ങക്കു എലക്കറിന്നെനി അലോ അലോ അലോ അലോ